ഹലോ ഹലോ
ഹലോ
ആഹ് കേക്കുന്നില്ലേ
ആഹ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
ആഹ് എന്താന്ന് വർത്താനം
ഒക്കെ നല്ലത് സുഖാണ്
അതെയാ ഭക്ഷണം എല്ലാം കഴിച്ചാ
ആഹ് ഭക്ഷണവൊക്കെ കഴിച്ചു
ഉം ഫ്രീ ആയിട്ട് ഇരിക്കുവാരുന്നു
ഏ
ഫ്രീയാണോ ഫ്രീയായിട്ട് ഇരിക്കുവാണ്
ആഹ് ഫ്രീയാ ഫ്രീയാണ് കോ ഫ്രീയ് കുറച്ചൊക്കെ നമ്മള് ആ ക്കേണ്ടി വരും ഫ്രീ ആയിട്ട് ഒരു സമയം ഉണ്ടാവില്ലല്ലോ വർക്ക് ചെയ്യുമ്പോ
അത് റിയാ ഉണ്ടാവില്ല ഫ്രീ ആക്കൽ തന്നെയല്ലേ പിന്നെന്താന്ന് കുട്ടികളെല്ലാം ഉണ്ടാ സ്കൂളിൽ പോയാ
മഴ ഒക്കെയുണ്ട്
ഉം മഴ നമ്മക്ക് ഇവിടെ കുറവാണ് മഴയേ ഇല്ല
ഏ ഏ
ഇവിടെ നല്ല വെയില് ഇപ്പം കുറച്ച് വെയിൽ വന്നിട്ടുണ്ട് ഇത്രയും നേരം മൂടി കെട്ടിയിട്ട് മഴ മഴക്കാറായിരുന്നു
ആഹ് രണ്ട് ദിവസം മേളിലിരുന്നു മഴ ഇപ്പോ ഇങ്ങനെ വരുന്നുണ്ട് ഇതുവരെ ഇല്ലേനി
ഉം ഉം പിന്നെന്താണ് ഒന്നുമില്ല
ങേ
ഞാൻ മുസ്ലിം അല്ല
ആഹ് അങ്ങനെ പേര് കാണി ഞാന്
ആഹ് പിന്നെ കുട്ടികളെല്ലാം എത്ര ആളുണ്ട്
ഇല്ല ഇല്ല
എത്ര ആള്
ഏ ഇല്ലാ കുട്ടികളൊന്നുമില്ല
ഇല്ല ആയിട്ടില്ല കല്യാണം കഴിച്ചതേ ഉള്ളൂ
ഉം ഏ ഇല്ല
ഉം പിന്നെ ഹസ്ബൻഡ് നാട്ടിൽ തന്നെയാ
ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല
കഴിഞ്ഞിട്ടില്ല അതെന്തേ
പിന്നെ എന്തൊക്കെയുണ്ട് ഫുഡ് ഒക്കെ കഴിച്ചില്ലേ
ഫുഡൊക്കെ കഴിച്ച് ചോറും മീൻ കറിയുണ്ട് അയില കറി കുട്ടികൾ ഇങ്ങനെ ആ സ്കൂൾ ആ സ്കൂളിൽ പോയിട്ട് വണ്ടി വരാനായി കൂട്ടാൻ വേണ്ടിട്ട് വന്ന് പിന്നെ നടന്നു പോന്നു.
ആ ആ
ഉം
പിന്നെ കൃഷിയൊക്കെ ഇണ്ട അവിടെ?
ഏഹ് ആഹ് ഇപ്പൊ കൃഷീട് സമയം മഞ്ഞള് ഇഞ്ചി അങ്ങനെ സമയല്ലേ. മഞ്ഞള് ഇഞ്ചി അഹ് കൃഷീന്റെ ഒക്കെ സമയാന്ന് അതൊന്നെടുത്ത് കഴിഞ്ഞി ഇപ്പൊ പക്ഷെ മഴ ഇല്ല നട്ടിരുന്നോണ്ടാ മഴ വേണ്ടേ.
ആഹ് ആഹ്
മഴ ഇല്ലാത്തോണ്ട് ഇനി എന്തോ പോലെ ആയിട്ട് നിക്കെന്നു മഞ്ഞൾ നട്ടാ മഴ പെയ്ത് മുളയെല്ലാം പൊട്ടെണ്ടയല്ലേ.
ആഹ്
ഞങ്ങളും നട്ടിട് തന്നെ നേണ്ടത്തറേ
ആഹ്
ഉം ആഹ പിന്നെ എന്താ ഉച്ചക്കാക്കിയ
അപ്പൊ വല്ലാതെ കൃഷി ഇതൊന്നും ഇല്ലേ
ഏഹ്
വല്ലാതെ കൃഷികളൊന്നും ഇല്ലലേ പറി
വല്യ കൃഷികളൊന്നും ഇല്ല എന്നാലും ഇണ്ട് ചെറിയ ചെറിയ അടുക്കളത്തോട്ടം പോലെ ചെറുതിന നടും. അങ്ങനെ വെണ്ടക്കയോ, പച്ചമുളകോ, അങ്ങനെ എല്ലായിട്ട് നടും.
ഏഹ് യാ യാത്രയ്ക്ക് പോകലുണ്ടോ?
യാത്രയെല്ലാം കൊറവാണ്. കുട്ടികള് പിന്നെ ഉള്ളോണ്ടെന്നക്ക് ഒറ്റക്ക്‌ ഒന്നും അങ്ങനെ പോവാനോ, ഹസ്ബന്റു പിന്നെ എന്തായാലും താല്പര്യം ഇല്ല പോയ യാത്രൊന്നും പോകാനെന്നും താല്പര്യൊന്നുല്ല അവർക്ക്.
ആഹ്
അതോകൊണ്ട് അയിനിപ്പം മനക്കെടലുല്ല ഇല്ല പിന്നെ അന്റെ ഏച്ചീനത്തരം വിളിക്കുമ്പം അവര് അവരപ്പരം അങ്ങനെ പോവും.
ആഹ്
ഉം പിന്നെ വേലക്കാരി എങ്ങനാ
ആഹ്
വീട്ടിലാരാ ഇള്ളത്?
വീട്ടില് ഉമ്മ ഉപ്പ കാക്ക താത്ത ഒക്കണ്ട്.
എല്ലാരും ഉണ്ട്ല്ലേ
പിന്നെ ഇവിടെ കൊറച്ചടുത്തെ പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടാക്കണ കമ്പനി ഒക്കെ ഉണ്ട്.
ഉം പോക്കുണ്ടോ വർക്കിന് പോക്കുണ്ടോ?
ഉണ്ട് ഇല്ല ഞാൻ വർക്കിനൊന്നും പോണില്ല. ആടേ? പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാക്കണ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള കടല കട്ടിലോരോ പാ പ്ലാസ്റ്റിക് പാത്രങ്ങൾ.
ആഹ് ആഹ്
ഇന്ത്യക്കാരാണ് അവിടെ ഇണ്ടാക്കണതൊക്കെ.
ആ.
വലിയ, വലിയ മെഷീനുകളൊക്കെയാണ്.
ഉ
അയിന്റുള്ളില് പൊടികള് നറച്ച്
പ്ലാസ്റ്റിക്കാക്കും.
അതെയാ.
ആ. കൊറെേ ജോലിക്കാരൊക്കെ ഉണ്ട് അയില് സ്റ്റിക്കർ ഒട്ടിക്കാനും പിന്നെ അയിൽ പാത്ര ഉണ്ടാക്കാനും
കൊറെ പേർക്ക് ജോലി ഉണ്ടാവായിരിക്കല്ലോ ആ, പ്ലാസിറ്റി ക് കമ്പനി വന്നൊണ്ട്
ആ, ഇണ്ടാ ജോലിയൊക്കെ ഉണ്ട് ആൾക്കാർക്കൊക്കെ.
അതെ.
ഫുഡ് ഉണ്ടാക്കാൻ അവിടെ വേറെ ആൾക്കാരുണ്ട്.
അതിയ വടിന ഫുഡ് എല്ലാം ഉണ്ടോ
അവിടെ ഫുഡ് ഒക്കെ ഉണ്ട്.
ആ, കൊള്ളാം. നല്ല വികസനംള്ളതരിക്കുംല്ലേ. അല്ലകി വ
നല്ല പോഴസരി
ആ, ആ, ആ. മരം മുറിക്കാ പിന്നെ എന്താന്ന്. കുട്ടികള് വന്നു വണ്ടിയില്. ആ, വന്നു വണ്ടി ഇപ്പ ഇറങ്ങി നമ്മളന്ന് നടകേനും. നേരത്തെ അവര് മൂന്നരക്കെ ക്ലാസ്ല്ലാം വിടും.
ഇവിടെ നാലേ മുക്കാൽ അഞ്ച മണിയൊക്കെ ആകും.
ഇവരെ വസ്തി മൂന്നരക്കന്നെ സ്കൂൾ വിടും. ദേ, ഒന്, രണ്ടാം ക്ലാസ്സില, ഓൻ പിന്നെ എൽ കെ ജി, യു കെ ജിലാണ്. അപ്പോ അവരെ വേഗം വിടും.
ഏ, ഇവിടെ എൽ കെ ജി, യു കെ ജി ഒക്കെ നാലരക്ക് എത്തുള്ളൂ. കുട്ടി
അതെയ, അതുകൊണ്ട് ഇവരിക്കരുമ്പോ വിടുന്നോണ്ട് വേഗം നാല മണിയ ആവുമ്പോക്കന്നെ വീട്ടിലത്തും. അവിടെ നമ്മുക്ക് എവിടെ പോവാനും കഴിഞ്ഞില്ല. ഉം, അ. ചായ, ഇ ചായൊന്നും വെക്കുല വെള്ളം കുടിക്കവര് പിന്നെ എന്തെങ്കിലും തിന്നും ഞാന ഉണ്ടാവും. അതും വെള്ളവും കുടിക്കും. അവർക്കത് മതി.
ഏ.
ചായ, ഈ ആറ മണിക്കല്ലേ, ചായലും മുക്കും
ആ.
ഇ വന്ന വടന്ന് ഇവർക്ക് വിഷില്ല വരുന്നുണ്ടാവവാ സ്കൂള് വിട്ടിട്ട് അപ്പൊ വരാത വന്ന രാവിലത്തെ ചായന്റെ കടിയുണ്ടാവും. അല്ലെങ്കിൽ വേറെ എന്താ ബേക്കറി ഉണ്ടാവും. അങ്ങനെന്നു ണ്ട്. കൊള്ളറക്കും. പിന്നെ വൈകുന്നേരം ചായ ആദ്യം വെക്കും, എന്നാൽ നമുക്ക് ചായ നിർബന്ധമായത് കൊണ്ട് നമ്മൾ വെക്കും.
ആ, സ്കൂൾക്ക് അവരെ കൂട്ടാനുകളും സ്നേക്കൊക്കെ കൊണ്ടാവല.
ഇല്ലാ, ഇന്ന് സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ ഒന്നും അങ്ങനെ ഇല്ല. എൽ കെ ജി, യു കെ ജിയേ ഉള്ളൂ. ചെറിയ ആക്ക് ഇണ്ട്. ഓൾ യുകെജി ആണ്. അപ്പോ ഓക്ക് സ്നാക്സ് എല്ലാം കൊണ്ടു പോണം. ഇവർക്കില്ല. ഇവർക്ക് ഒന്നാം ക്ലാസ് മുതൽ അങ്ങനെ സ്നാക്സ് ഒന്നും അങ്ങനെ കൊണ്ടുപോക്കില്ല. പണ്ടേഇല്ല. അതവർക്ക് വിഷമണ്. ഇവര് പറയും ആ എന്താ ഓക്ക് മാത്രം എന്താന്ന് സ്നക് നമ്മുക്കെന്താല്ലാതെ
ഇവടെ എൽ കെ ജിത്തെം യു കെ ജിത്തും കുട്ടികളൊക്കെ സ്നാക്ക് കൊണ്ടോവെല ഓൽക്കെന്തെങ്കിലും കൊണ്ടോണം
ആഹ് ഇങ്ങള് ടീച്ചറോട് പോയി ചോയിക്ക് സ്നാക്സെന്താ കൊടുത്തയക്കാത്തേന്ന് ചോയിക്കൂല്ലവര്
കാണുമ്പോ ബാക്കിയിള്ളോർക്ക് ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ,
പിന്നെന്താന്ന് വർത്താനങ്ങള്
മഴയൊക്കെ പെയ്ത് നല്ല കാറ്റ്ങ്ങനെ വെര്ന്ണ്ട് മഴ പെയ്യാനൊരുങ്ങിക്ക്ണ്ട്
ഇണ്ടോ? നമുക്കാന്ന് മഴയില്ലാതെയെന്നാല്ള്ളത് ഭയങ്കര എടങ്ങേറാന്ന് മഴയില്ലേറ്റ്
പിന്നെ ടൗണിലാണോ ഏരിയ?
ഏഹേ? എൽ എല്ലാ വയൽക്കരെയാന്ന്
ആണ് ഇബടെ ഉള്ളോട്ടിലാണ് സ്ഥലം
ഉം ഉള്ളോട്ടാന്ന് വയല്ൻ്റെ കരക്കാന്ന് നമ്മളെ വീട് ഇല്ല്യ വെള്ളൊന്നും അങ്ങനെ കേറലില്ല ഇന്നാലും മഴയാമ്പോ നിറച്ച് ചളിയായിരിക്കും വയലായോണ്ട് ഉം നമ്മളയ്നാ വളപ്പിലിങ്ങനെ കേറൂല പെറത്തെല്ലാം ചളിയായിരിക്കും
ആഹ്
പിന്നെ പിന്നെ വയല്ള്ള പശുനെല്ലാം കേട്ടീട്ട് കാണ്ന്ന് നമ്മള്ടെ പശുണ്ടായിന് മുന്നേ കോഴീണ്ട് കോഴിയ്ണ്ട് ആ പശുണ്ടായിന് മുന്നേ അമ്മ അവർ ഹ സ്ബൻഡിന്റമ്മ പശൂനെല്ലം നോക്കീട്ട്
ഏഹ്
അപ്പൊ അവര് ആഹ് അപ്പൊ പശുവി അമ്മക്ക് വയ്യാതൊണ്ട് പശുനെല്ലാം ഒഴിവാക്കി പിന്നെ പോയി ഇടാ
അയിനെന്നു നോക്കാനും കയ്യൂലല്ലേ?
ഉം പശൂനെയൊന്നും പ്രായാവുമ്പോ കയ്യുല്ല പിന്നെനക്കും പിള്ളേറ് ചെറിയ പിള്ളറായോണ്ട് നോക്കാൻ കയ്യൂല്ല അഹൊണ്ട് പിന്നമ്മക്കയാത്തോണ്ട് അമ്മ അയിനെല്ലാം വിറ്റു പശുല്ല അല്ലെങ്കി നല്ല പാലും, നല്ല പാൽച്ചായയും എല്ലാം കുടിക്കുന്നതാ നമ്മള് പാലും കൊതിയോണ്ട
പക്ഷേ അയിറ്റങ്ങക്ക് നല്ലോണ്ണം പുല്ല് ഇതൊക്കെ നല്ലോണം തിന്ന ഞമ്മള്
അതെ അതെ പിന്ന പശുവെല്ലുണ്ട് അപ്പുറല്ലുണ്ട് നമ്മളെ മുമ്പിലെല്ല കെട്ടും ചെയ്യ അവര് കൊണ്ടന്നിട്ട് പശൂനെല്ലം വയലായോണ്ട് ഇഷ്ടം പോലെ പുല്ല്ണ്ട്
ആഹ്
ഉം
പിന്നെ കോഴിക്കളൊക്കെ തോനണ്ടോ?
കോഴി ഒരുപാട്ണ്ടായിനി പിന്നെ അപ്പൊ അയിനെല്ലാം നോക്കാനും കഴിയുന്നില്ല
ആഹ്
അതൊണ്ട് കൊറേല്ലം കൊടുത്ത് ഇപ്പം കൊറച്ച് ഒരു അഞ്ചാറ് കോയി എട്ട് കോയിണ്ട് ഇപ്പൊ.
ആഹ്
ഇവിടെ രണ്ടെണ്ണം കോഴിള്ളൂ ആട ആടന്നി ആടിന്, ഒക്കെ, ആദ്യൊക്കെ, ണ്ടായിര്ന്നു ഇപ്പോൾ അതിനെ നോക്കാന്. ക്ക് ഭയങ്കര മടിയാണ്.
അതെ, ആട്ടിന് എന്തേലും കൂട് നിർബന്ധല്ലേ? നായ്
കൂടൊക്കെണ്ട് ആടിന്റെ കൂടൊക്കെണ്ട് പക്ഷെ മഴ ഇത്തൊക്കെ നോക്കാന്, പുറത്ത് നോക്കാൻ ഭയങ്കര മടിയാണ്.
ഉം
പിന്നെ, സ്നാക്ക് ഒക്കെ ഉണ്ടാക്കൽ ണ്ടോ?
ഉണ്ടാകാറുണ്ട് ഇടക്ക്. ഇപ്പൊ കൊറെയായി ഇണ്ടാക്കാത്തെ ഈ മഞ്ഞൾ നട. തിരക്കിലേനി ഇത്ര നാളും. അപ്പോ അയിനൊന്നും സമയൂല്ല. പണിയെല്ലാം ഒരുക്കിട്ട് വേണ്ടേ. മഞ്ഞൾ നടാൻ വേണ്ടി പോവാൻ. പിന്നെ സ്നാക്ക് സെല്ലം ആക്കി കൊടുക്കണം. ഇലയടയോ, അല്ലെങ്കിൽ അൽ കൽത്ത ആഹ്‌, നടക്കൂല. പണിയൊന്നും ഒരുങ്ങ്വേ ഇല്ല. പിന്ന
ന്നാ, ആയിക്കോട്ടെ. ഞമ്മള് തായി.
ആഹ്